ഹലോ ആ കേക്കാവോ
ആ കേക്കാം പറഞ്ഞോ എന്തെടുക്കുവാ ഇവിടെ മഴയായിരുന്നു മഴ മഴ പോയി കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ചൂട്
ആഹാ
ഉം
ആ ഇവിടെ ഇടി വെട്ടുന്നുണ്ട്
ഇടിയാണോ ആഹാ
മഴയില്ല ഇടിയാ ചെറിയൊരു ഇടി വെട്ടുന്നു
ആ ഇടി ഭയങ്കരായിട്ട് സൂക്ഷിക്കണം ഇപ്പൊ കണ്ടില്ലേ ഭയങ്കര
അത എവിടെ
ആ ഇവിടൊക്കെയാണ് കൊറെ മരവൊക്കെ ഒടിഞ് വീണ് ഇടി വെട്ടി ആ ടൂർ പോയാ കൊറെ പിള്ളേർക്ക് ഇടി
ഓ എവിടായിരുന്നത്
അത് എവിടെ ടൂറിന് പോയ പിള്ളേരെ എവിടാണെന്ന് ഞാൻ മറന്നുപോയി
ഇയ്യോ
മ്
ഇപ്പം മഴയില്ല ഇടിയാണ് അന്നേരം കറണ്ടും പോവേ കറണ്ടും കാണത്തില്ല അതെ അതെ കറണ്ട് പോയാ പിന്നെ ഒന്നും പറയണ്ട
ഉം കറണ്ടും ഇല്ല ചൂടും കൂടെ വന്ന് കഴിഞ്ഞാ
അയ്യോ ആണ് കണ്ട് അതെയതെ കറണ്ട് കൂടി ഇല്ലെങ്കി പിന്നെ ഭയങ്കരവാ ഉം പിള്ളേരുള്ളള്ളോണ്ടേ രാത്രിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാ ഭയങ്കര പാടാ
ആഹ് അതെ ചൂടായിരിക്കും അല്ലേ
യ്യോ
ഉം
കാപ്പൂടി കയിഞ്ഞോ
ആഹ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുവാ
ഓ ഓ വാ പിന്നെന്തോണ്ട്
വേറെന്താ ഇങ്ങനെ പോന്നു ഉം പിന്നെ ഇഷ്ടപ്പെട്ട നടൻ ആരാ
ഇഷ്ടപ്പെട്ട മോഹൻലാല്ല്
ആഹ് ഭയങ്കര ഇഷ്ടാണോ
ആഹ് ഇഷ്ടവ
ഓ വാ
ഇവിടൊ
എനിക്ക് വിജ വിജയി ആരുന്നു ഇഷ്ടന്ന് ഇപ്പം സിനിമായിന്ന് പോയല്ലോ ഉ ഉം
കുറവ പക്ഷെ ഒരു ഇയാടെ ഒരു പുതിയ ഒരു പടം ഇറങ്ങിയാരുന്നല്ലോ
ആ അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോ റിലീസ് ഒണ്ടെന്നൊക്കെ പറയുന്നു ജനനായകൻ
ആ അതന്നെ അതൊരു ആ റിലിസ് ചെയ്തല്ലോ ഇവിടെ ഞങ്ങളെ ടിവിൽ ഇട്ട് കണ്ടായിരുന്നത്
ആ ആ ഇല്ല അത് തിയേറ്ററിൽ വന്നില്ലല്ലോ
ആണോ പിന്ന പ്രി പ്രിന്റ് ആയിരിക്കും എന്ന
ആ തിയറ്ററിൽ വന്നില്ല
പ്രിന്റാ ഇയാള് എവിട ഇട്ട ആയിരുന്നു അന്ന ഞങ്ങള് കണ്ടായിരുന്നു ചെ
ആ അതും ആ റിലീസ് ആയതായി മറ്റേ വേറെ സിനിമയരിക്കും
ആ ജ വിജയുടെ തന്നെ ജനനായകനായിരുന്നു
ആ ആ ആ
പ്രിന്റാവല്ല ആരി
ആഹ അപടീണ്ടായിരിക്കും തിയേറ്ററിൽ ഇതായിട്ടില്ല സിനിമ ആ പിന്നെ ആ പോലാൻഡ കുറ സിനിമആയി മോഹൻലാലും മമ്മു മമ്മുട്ടി കൂടെയുള്ളഒരു പുതിയ സിനിമ ഇറങ്ങിയല്ലോ
ആ ഒരെണ്ണം ണ്ട്ശരിയാണ് ആഹ് ഈ സിനിമപേര് ഞാൻ മറന്നുപോയി ആഹ കണ്ടായിരുന്നു കണ്ടായിരുന്നു പേര് മറന്നുപോയി
പറയുന്ന രണ്ടു പേരും കൂടെ ഉള്ളതൊണ്ട ആ
ആ ആ മോഹൻലാാല പട്ടാള മമ്മൂട്ടിയുടെ പപ്പ പട്ടാള ഇതിന്റെ ആയിരുന്നു
ആണോ
ഉം മോഹൻലാല് ആ മോഹൻലാല് ല്ലാസ്റ്റ് മരിക്കുന്ന അങ്ങനത്തെ അ പടവ
മോഹൻലാലിന് എന്തേലുംപറ്റിയ ഇഷ്ടപ്പെടത്തില്ലല്ലോ എല്ലാർക്കും അങ്ങനെ തന്നാ ഉം
ആ അതീ നം അത് ഇപ്പം കഥ അത് നമ്മുടെ ഈ ഓരോ കമ്പനിക്കാർ ഇറക്കുവല്ലോ നമ്മുടെ ഈ ഫ്രീ ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ
ആ ആ
ചള്ള ഇതാ
ആ ഇപ്പം ഇപ്പൊ ഇറങ്ങുന്ന സിനിമൊന്നും പഴയ പോലെ അങ്ങനോട് കണ്ടൊണ്ടിരിക്ക പഴയ സിനമകളൊക്കെ നല്ല കോമഡി ഇപ്പ പറക്കും തളികയാണെ ദിലീപിന്റെ എന്തോരു സിനിമ കല്യാണരാമൻ സി ഐ ഡി മൂസ ഇത് ഒക്കെ എത്ര കണ്ടാലും മടുക്കൂ ക്കത്തില്ല
ആഹ് അത് തന്നെ ഇപ്പൊ പറഞ്ഞി സിനിമയിലെ കണക്കാ
അതെ
ഒന്ന് കോമഡി കാണും അല്ലെങ്കിൽ ഒരു ലോജിക്കെ കാണത്തില്ല
ആ അതെ ഒരു ബന്ധം ഇല്ലാത്തൊരു പാട്ടും എവിടെേലുക്കെ കൊണ്ട് കുത്തിക്കയറ്റും ഒരു പാട്ട് ഇപ്പൊ പാട്ടില്ലാെ ഇപ്പോ തമിഴിലൊക്കെ അങ്ങനല്ലേ പാട്ടില്ലാത്ത സിനിമ ഇല്ലാത്ത കൊണ്ട് എവിടെയെങ്കിലും പാട്ട് അഡ്ജസ്റ്റ് ചെയ്യും
ആ അതന്നെ പ്പ എല്ലാം സിനിമകളും ഒരുപോലെ ല
അതെ ഇപ്പൊ എവിടെങ്ക തട്ടിക്കൂട്ടിയൊരു ഒരു സിനിമ ഉം അങ്ങനൊക്കെയ ആയി
തിയേറ്ററിൽ പോയി കാണത്തില്ല
ആ വിജയൻ ആ വിജയുടെ സിനിമൊക്കെ ഇറങ്ങു തിയേറ്ററിൽ പോയി കാണും ആയിരുന്നു ഇനിയിപ്പം രാഷ്ട്രീയത്തിൽ പോയത കൊണ്ട്
ആ കുറവായിരിക്കും
ഉം ഇനി കുറവന്നല്ല ഇനി അഭിനയിക്കത്തേ ഇല്ല എന്നാണല്ലോ പറഞ്ഞേക്കണേ
ആണോ അന്നാ അല്ലായിരിക്കും
ഉം
ആ വിജയ ഒക്കെ ഉണ്ടെങ്കിലേ എല്ലാരും സിനിമ കാണുന്ന പിന്നെ വിജയൊന്നും ഇല്ലെങ്കിൽ പിന്നെ
അതെ തി യേറ്ററില് ആ അതെ
ആ എന്തായാലും ടീയറ്റർ ക്ക നല്ല ഇതായിരുന്നു പക്ഷെ എന്നാ ചെയ്യാന അപ്പം നമ്മള് പറയത് പോലെല്ലല്ലോ ഒന്ന് നടക്കന്നെ എല്ലാ അ എല്ലാം അവര അവരെ ഇഷ്ടത്തിലല്ലേ ചെയ്യുന്നേ ഉം പിന്നെ വേറെന്താണ് സീരിയലൊക്കെ കാണാറുണ്ടോ
സീരിയല് ഞാൻ ആ എടക്ക പിന്നെ ആ ആ ഒരെണ്ണല്ല ഒന്ന് രണ്ട സീരിലോട് അങ്ങനെ വലിയ ഇതില്ല പിന്നെ ഈയം അതെന്നെ ഓമ്പാരക്കെ രു ലുണ്ട് അത് മ ക് ട്ടിൻ
അങ്ങനത്തെ ഇപ്പൊ അങ്ങനത്തെ കൊഴപ്പല്ലേ ആ സീരിയലേന്നും പറഞ്ഞിരിക്കും ഓരോ അമ്മച്ചിമാരൊക്കെ ഉം
ആ ഞങ്ങൾ അങ്ങനെ ഈ ഒമ്പരയ്ക്കൊരു സീരിയലൊണ്ട് അത് ഞ കാണും
ആ പിന്നെ വേറെ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിലെ പണി കഴി
അതന്നാ വീ വീട്ടിലെ എല്ലാ പണി കഴിഞ്ഞ പിന്നാ അതന്നെ ഞ അവിടെ ചെന്ന അമ്മയുടെ വീട്ടിൽ ചെന്നാലും വെല്ലിമ്മമാര് സീരിയലാ ഏഴുമണി ആവുമ്പഴത്തേക്കും സീരിയലിന്റെ
ആ അതെ
ആ അവർക്ക് വേറെ പണിയൊന്നൂല്ല അവർക്കിങ്ങനെ സീരിയലും കണ്ടോണ്ട്
അതെ അവർക്ക് പണിയെല്ലാം കഴിഞ്ഞ അല്ലേ അതിന്റെ മുമ്പിൽ ഇരുന്നല്ലേ വല്ലോം കറി വെക്കണേ പോലും ആറ് മണി തൊട്ട് പത്ത് മണി വരെ ടിവിക്ക് റസ്റ്റ്‌ ല്ല
അത തന്നെ അപ്പൊ പിന്നെ ഇപ്പൊ അവധി ആയണ്ട് പിള്ളാരും കാർട്ടൂണും
അങ്ങനാണ് ഈ അമ്മമാരും പിള്ളാരും എല്ലാം കൂടെ അടിയുണ്ടാവുന്നെ
അതെയെന്നെ നമുക്കൊന്ന് പിള്ളേർ സമയം പോണമെങ്കിലും ടി വി കണ്ടേ പറ്റത്തില്ല നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല സിനിമകളൊക്കെ ഇപ്പ എല്ലാം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും
അതെ അവർക്ക് റേറ്റിംഗ് കിട്ടുന്ന അനു രിച്ചാ ഇപ്പോ സിനിമ ഇടുന്നേ ആ ചില ചാനലുകാരണെ ഒരു സിനിമ തന്നെ ഒരു അമ്പത് തവണയിടും എല്ലാ ദിവസവും അതേ സിനിമ
അതെന്നെ ആ
ഉം
ആ പിള്ളാർക്ക് വെ
ഉം പിന്ന ആ അവർക്ക് പിന്നെ കാർട്ടൂൺ മതി അതുകൊണ്ട് പിന്നെ കൊഴപ്പമില്ല കുറെേ നേരം മിണ്ടാതിരുന്നോള്ളൂല്ലോ
ആ വച്ചാൽ ഇരിക്കും ആ പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളതോണ്ട് പിന്നെ യു ടിവിയില് യൂട്യൂബൊക്കെ കണക്ട് ചെയ്ത് കുറച്ചു നേരമൊക്കെ
ആഹ
ഇരിക്കും അങ്ങനെയല്ല പിന്നെ ഫോണ ഫോണാവ രാവിലെ തട്ട് ഫോൺ ഫോൺ േ മടിച്ചണ്ടുപോകും പിന്നെ ഫോൺ കിട്ടത്തില്ല പിള്ളേർക്ക് ഇപ്പ എല്ലാരും ഫോണില്ലല്ലേ അ എല്ലാവർക്കുംള്ള കുഞ്ഞു പിള്ളേർക്ക് വരെ പോണം അതെയ ഇനിയിപ്പം സ്കൂളുകളില് ഇപ്പം നേരത്തെ സ്കൂളിൽ നിന്ന് ഫോണൊക്കെ കൊടുക്കാ ഇനിയിപ്പൊ കൊടുക്കന്ന് പറത്തില്ലെന്ന് തോന്നുന്നില്ല അല്ല എല്ലാം കഴിഞ്ഞും തോന്നില്ലേ
ആഹ് ഇനിയിപ്പം വേണ്ട ഓൺലൈൻ ക്ലാസിന്റെ സമയത്തല്ലായിരരുന്നു പിള്ളേർക്ക് ഫോണൊക്കെ കൊടുക്കുന്നെ ഇനിയിപ്പോ ഓൺലൈൻ ഒന്നും ഇല്ലല്ലോ പക്ഷെ പ്പ ആ അതെ പക്ഷെ പറയുന്നുണ്ട് വീണ്ടും ലോക്ക്ഡൌൺ വരുന്നുണ്ട്ന്നൊക്കെ എന്താ സംഭവംൊന്നും ഒരുപിടുത്തവുല്ല ഉം
ഫോണ് പോയില്ലെങ്കി എന്താ പിള്ളാര് നെറ്റ് തീർന്ന് കഴിഞ്ഞാൽ പിന്നെ യ്യോ ചേച്ചി ചേച്ചി ഭയങ്കര ബഹളവാ ചേച്ചി നെറ്റില്ലെങ്കി
ആ നെറ്റില്ല ആ ശരിയാ ഇപ്പൊ പിള്ളാർക്ക് ള്ള കൂടുതൽ വരാ
കൂടെ വേറെ റീചാർജ് ചെയ്ത് കൊടുക്കും മ് ഹ് ഹ്
അവർക്ക് ഫോണില്ലാത്ത ത്തത് ഭാഗ്യം
അതന്നെ അതന്നെ
ആ എന്തിയേ വന്നോ കുഞ്ഞിനെ ആ വാ ആ ആ
ആ അ മഴയ് മഴ ചാറിയാരുന്ന് മാറിയങ്ങ്
ആ ഇവിടെ ഈ ചാറാതിരുന്ന അത്രയും പ്രശ്നം ഇല്ലാരുന്ന് ആ അതെ
ആ ഞങ്ങടിവിടെ ഭയങ്കര ചൂടായിരുന്നു ഞങ്ങള് പിന്നെ ലാസ്റ്റ് പിന്നെ ഷീറ്റിന്റെ മണ്ടക്കൊക്കെ എടുത്ത് ഓലയൊക്കെ പച്ച ഓലയൊക്കെ എടുത്തിടും എന്നിട്ട് കുറെ വെള്ളം വെള്ളവൊക്കെ ഒഴി ഇന്നലെയോ തണുന്ന് തണുക്കുന്നു പിള്ളാരിന്നുഉള്ളോണ്ടേ
അതെ അതെ ഇപ്പ ഈ മറ്റ് മറ്റേ ചൂടു കുരു ഉണ്ടല്ലോ അതും ഭയങ്കര
ഈ അണെ പിള്ളാർക്കെല്ലാം ചൂടു കുരുവായിരുന്നു ഞാൻ പിന്നെ ഒരു പൗഡർ മേടിച്ച് ഇട്ടു അങ്ങനാ മാറിയത് എൻ്റെ ദേഹത്ത് മുഴുവൻ ചൂടുകുരു ആയിരുന്നു ഞാൻ പിന്നെ പൗഡർ ഇട്ട്
അതെ ഇപ്പം ഇപ്പം നമുക്ക് വേദനയും എടുക്കും പ്പഴത്തേക്ക് ഊരി വെച്ചു
ആണാണ് ചൊറിച്ചില ഭയങ്കര ചൊറി ച്ച് ല്നീറ്റലുവ
ഉം
ആ ഇപ്പൊ ഒരു സൈസ് പൗഡർ ഇറങ്ങിട്ടുണ്ട് നൈസിലല്ല മീൻനൈസിലല്ല അല്ലാത്തേ പിള്ളേർക്കുത്തര
ആ ആ അത് ഇത് വാങ്ങിച്ചിടണം
അ നല്ല ഈയടെ തല എല്ലതല്ല ചൂടുരു ആയപ്പോത്തേക്ക് ആ പൗഡർ ആയിരുന്നു അനിയിപ്പോ മഴ ആയോണ്ട് പിന്നെ പിന്നത്കുഴപ്പമില്ല
ഉം
ഉണക്ക് കഴിയുമ്പോ മഴ മഴ കഴിയുമ്പോ ഇനി വെള്ളവാ വെളളപൊക്കവ
അതെ
ആഹ് ഇനി മഴപെയ്യുംബത്തേക്ക് ഇനി എങ്ങനേലും മഴ പോയമതീന്ന്
അതെ അന്നേരം നമുക്ക് കന്നാര അത് നല്ലയാ കുറച്ചു കഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഉം
മഴ തുണിയൊന്നും ഉണങ്ങത്തില്ല
ഉം അതെ
ഉം വെയിലാണെങ്കി വെള്ളമില്ലെന്നും വിടെക്കെ ഓണക്ക കയിഞ്ഞാ പിന്നെവെള്ളം
ആഹ് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്
ആ അതാ പാ പാഡ് കളയാൻ പിള്ളാർടെയൊക്ക ഒക്കെ ഭയങ്കര പാടാ
ആ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്
ആ അതന്നെ
ഉം എന്നാൽ ശരിയെ ഞാൻ വിളിക്കാവേ ആ ശരി